ഹലോ ഹാ എന്താ പറർത്താറെ എന്താണ്
നല്ല ന്തക്കെണ്ട്
എന്ത നല്ലന്നെ
സുഖാണോ
സുഖം തന്നെ അങ്ങനെ പോന്ന്
ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഇല്ല ഇല്ല കഴിക്കണത്ര
ആ അമ്മ കഴിച്ചിട്ടില്ല എല്ലാവരും വായനേയിലാണ് കഴിച്ചിട്ട
അവിടുത്തെ മക്കളും അങ്ങെ തന്നെ വായനരി പഠിക്കന്ന് ഒരാൾ എഴുതുന്നു ഒരാൾ എഴുതി കഴിഞ്ഞഞ്
ആ
ഞൻ ല്ല
വന്നിട്ടില്ല വന്നിട്ട് അവധി ഇണ്ടായി പോയിട്ടില്ല ഓറ് ഇപ്പൊ അങ്ങ് പുറത്തേക്ക് പോയതാ ഏ
വിദേശത്ത്ന്ന് വന്നോ
എള്ളല്ല ഇവിടെ നാട്ടിൽ തന്നെ ആന്നോ
ഞാൻ നാട്ടി തന്നെ
ആ
മ് എന്താ ജോലി
ഇത് കൈലിൻ്റെല്ലാം പണി
കരിങ്കല്ലിന് തറ പൊട്ടണെ
ആ കെട്ടല് ഈ തറ കെട്ടുന്ന ചൊമരിൻ്റെ പണില്ലേ
അതന്നെ ഇന്റെ ഹസ്ബന്റിനും മ്ഉം ഓ നാട്ടിലന്നെ
എന്താ ഫുഡിന്നുള്ളന്ന്
ഇന്ന് ചോറും കറിയും തന്നെ ഹൈലക്കറിയും ചോറും ഇന്ന് ചെമ്മീൻകറിയും അതാ
ആ അയലക്കറി അയല പൊരി
പൊരിച്ചൊന്നും ല്ലാ അയിലേറെ മൂന്നാല് ചെറിയ അയിലാണ് അപ്പം പിന്നെ പൊരിച്ചാ പിന്നെ കറി വെക്കാൻ ഉണ്ടാവില്ല കറി വെച്ചത് പൊ തേ നുണ്ടാവില്ല അതുകൊണ്ട് കറി മാത്രം വെക്കും ആ മീനിന് ഭയങ്കര വെലയല്ലേ മീനൊന്നും വാങ്ങി വേണ്ടെന്നാ വിചാരിക്കണിപ്പോ
ഞാന് നൂറ് രൂപക്ക് വാങ്ങീട്ട് ഒന്നുല്ല ഉച്ചക്ക് ഒരു നേരത്തിനൊള്ളു
അയിലക്കറി പിന്നെ ഞാൻ കൂട്ടലും ഇല്ല അതുകൊണ്ട് ഞാൻ കുറച്ചേ വാങ്ങിട്ടോള്ളു വെറുതേ കളയണ്ടാകി അധികം വാങ്ങലില്ല ആദിടെ കൂട്ടരുണ്ട് പിന്നെ എന്തോഒരു എന്താന്നൊന്നും അറിയില്ല ഇൻക് കൂട്ടാൻ കഴിയുന്നില്ല കൊറേ നേരം അയില പൊരിച്ചതു അയില തല വെച്ചതു എല്ലാം തിന്നലുണ്ട്
ഇപ്പൊ ക്കൊ ഞാന് ഇന്നിതേ പോലെ കൊറച്ച് അയില തലയും രണ്ട് മൂന്നാലെടുത്ത് കറിയും വെച്ച് ബാക്കിയെല്ലാം പൊരിച്ചും ചെയ്ത്
വീട്ടിൽ ആരുള്ളു ഉമ്മ എല്ലുംണ്ടോ
ആ ഉമ്മണ്ട്
ഒന്നും ഓക്കെ അല്ല ഹസ്ബൻ്റിൻ്റെ ഉം
ആ ഉപ്പല്ല ഉപ്പ മരിച്ചിട്ട് അഞ്ച് വർഷായി
ഇല്ല ന്റെ ആങ്ങളെള്ളു ഹസ്ബന്റിന്
ആ ആ അമ്മേം ഞങ്ങളും മ് മ് അല്ല ഏത്തപ്പോം ബെടെല്ലേടി വന്നത് അകത്ത്ന്ന്
ആര്
പെട്ടെന്ന്
ആര് ഇവരാരുന്നോ ഭർത്താവിന്റെ വീട്ടീന്നോ ഇവരാട് അട് എവിടെ അടുത്തന്നയാ വീട്
ആ അവിടെ അടുത്ത നോക്കിയാ കാണും അടുക്കളേന്ന് ഞാപ്പോ അടുക്കലേരുന്ന അപ്പോ ഞാപ്പോ ബ്ട്ന്നണ്ട് നോക്കിയന്ന് വീട്ട്ത്ത നാലാള് ഇവടെ
അതെയാ എല്ലാരും ആണന്നെ രണ്ടാണും രണ്ട് പെണ്ണും ആഹഹാ നിക്ക് കിട്ടിയത് രണ്ടാണോ രണ്ട വരുന്നു
ആ ആ
അതേപോലെ തന്നെല്ലേ ഈടിയങ്ങന്നെയന്നന വടാ വീടുത്തെ ഹസ്ബൻറിന്റെ നമ്മക്ക് ഒരു രണ്ടു രണ്ട് പെണ്ണു ഒരാണു ആണ് അത്പോലത്തന്നനക്കും രണ്ട് പെണ്ണുഒരാണു
അതാണ് കിട്ടി ഉം
എന്തന്ന് ചോറന്നാ രാത്രിത്തേക്ക് ചോറന്നാ ങ്ങടാടങ്ങനെ അങ്ങനെ ചോർന്ന അങ്ങനെ വെക്കൂലല്ലോ അല്ലേ
ആ ചോറ്ന്നെയങ്ങ
നമ്മള ഇടന്നല്ല കുറ വന്ന ചോറ വെക്ക എല്ലാരും രാത്രി ദോശ സോറോക്കരി ഇല്ല അധീകളം നമ്മള അപ്പുറത്തെ വീട്ടിലല്ലാം അ അതുണ്ട് അവരി ചോറൊന്നും ചോറ് നമ്മൾ രാത്രി ആക്കല അപ്പ നമ്മള് ചോ എന്തെങ്കിലും ദോശയോ പത്തലോ എന്തെങ്കിലും ആക്കുവായ്യാന്നറയു ചോറാക്കല് കൊറവാങ്ങന
കളി മറ്റേതൊന്നും തിന്നിയില്ല
ഉം
ചപ്പാത്തി ആ ചോറ്ന്ന തന്നേ ചപ്പാത്തി അങ്ങനത്തൊന്നും ഞങ്ങൾ ഉണ്ടാക്കലില്ല
ഉം ഉം ഉ ഉം
പിന്നെ നോമ്പല ഇതൊക്കെണ്ടാവും
ഏ എന്തെന്ന് നോക്കനാ ആ
പാത്തിയും ചോറും അങ്ങനെയൊക്കെ ഉണ്ടാക്കും
ചെറിയ കുഞ്ഞീലല എനിക്ക്ല്ലേ
ആ ഉണ്ട്ണ്ട്
ആ ആ
മൂന്ന് വയസ ആ ഓനിക്ക് ചോറന്നും
എയ കളിക്കുവാ
ആഹ കളിച്ചു കളിയ ലോ കിച്ചു പൊത്തറിയാനുംടിൂട
കല
ആഹ അടുങ്ങി നക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടർത്തി ഇനി ഉറങ്ങയാണെങ്കിൽ എത്ര നേരവുന്നു മറ്റ പി ഒലിഞ്ഞ ഇന്നന്തോ കിയോ കൊണ്ട പറഞ്ഞിട്ട ഫുട്ബല
എന്തയ കളിക്കാൻ കാണുന്നുണ്ടാവല്ല
കുന്താലൊക്കെ കാണാലണ്ട് വീട്ടില് ടി വി ഇല്ല അവിടത്തെ കേടന്നാല പിന്നെ വാങ്ങീട്ടില്ല അപ്പൊ പിന്നെ എനിക്ക് ഫോണ ഒക്കെണ്ടാവകുമ്പോളേ ഉ
അതെ ഹോൺണ്ടമ്പ ഉണ്ടല്ലോ ഹോൺണ്ടമ്പ പിന്നെ ടീമന്റെ ആവശ്യ ഇല്ലല്ലോ
ഇല്ലല്ല
ഉ
ഇപ്പൊ നെറ്റ് ഇങ്ങനെ കേട്ടിണോണ്ടേ
നമ്മള് രണ്ടപടിങ്ങ എന്റെ മക്കള് വിളിച്ചത് അ ചെറു നടന്ന് കളിക്കുമ്പോ നമ്മ ചുമര വെക്കുന്നുണ്ട നമ്മ സ്റ്റാൻഡിൽ തന്നെ വെച്ച് ഇവര് വെടിച്ച് ചെറുതില് വെടിച്ച വെച്ച് തായലിട്ട്
ആ ആ കാ
എന്നിറെ അത് പോയി ആ തായലിട്ട് അത് പോയി അ രണ്ടാമതരു ടി വി വാങ്ങി അതും അങ്ങനെ തന്നെ താലിട്ട് അത്പയി പിന്നെ വാങ്ങിട്ടൂല്ല ആ പറഞ്ഞ എല്ലും ബിരുദാവച്ച എന്നിട്ട് വാങ്ങാണ്
മമ്മറ്റാ വെിയ തീതിന്
എന്ത മയലുണ്ടാ മയലിട പറവാന്ന്
മ മഴന്നണ്ട് നല്ല മഴപ്പ വെയകുന്നേരം
ഇല്ല ഇന്ന് നമ്മുക്കൊന്നും മഴയില്ലതേ ഇപ്പൊ ചെറുങ്ങനെ പൊടിയുന്നുണ്ട് മഴയേ ഇല്ല മഴക്കാറായിട്ടേക്കുമ്പോ ഇ ചൂടു അധികം ഭയങ്കര
ഉഹ
എന്താ ചെയെയ്യാന് ഇങ്ങനെ മഴ പെയ്യാണ്ടന്നാല് സത്തി എന്തെല്ലാം എന്താന്ന് പറയേണ്ടത്
ആ അതെ
വേണസാമിയർ
സൊക്കെ കൊഴച്ചിട്ടക്കൊക്കെ പോക്കലടങ്ങ പ ച്ചെക്കറി
ഉം
കുമ്പള എന്തൊക്കെ കുഴിച്ചിട്ടിമ്മേ
ആഏ
ഒപ്പൊക്കലണിയനപ്പ വെയിലന്നെ വെയില ആവുമ്പോ കട്ടെ
ആ ആ വീരാമ്മന്ന എല്ലോണം ആവല്ലോ നമ്മളക്ക് മത്തനെണ്ണം പോയി ല്ല ഞാന് നട്ടതെല്ലാം അങ്ങനെ തന്നെ അടിുണ്ട്
ലക്കൊക്കെ മഞ്ഞ കളറായി വേറെണ്ട്
അത
ഉ അ മഴ പിന്നന്നെ എടുപ്പക്കണോ
ഉ നമ്മുക്കത് നല്ല ഇടാ വിഷാറാണ് അതല്ലോ മഴയില്ലാതൊണ്ടാന്ന്
ആഹ് ആഹ അതാണ്
ഉം മതിയില്ലാതുകൊണ്ട് നമുക്ക് നല്ല ഉഷറായിട്ട് കായ ആവുന്നുണ്ട് ഇപ്പൊ ന്നി ഉം ഒന്ന് കൊറ ആയാല കാര്യമില്ല ആയിത്തി ആയിത്തി കണ്ടാല് മറ്റേ മള്ളം പന്നിയും കാട്ടുപന്നിയെല്ലാം പന്നിട്ടേ മാന്ദി കൊണ്ട് പോവും നരത്തന്നെ ആയോണ്ട് നിലത്തല്ല ഇത് ഇണ്ടാവവാ അപ്പൊ അത് കാണുമ്പോ എറെ കൊറേ മ അത്തനെ അങ്ങനെ മാന്തികോണ്ട്ു പോയിന്
ആഹ് പന്നള
പന്നി കാട്ടു പന്നിയ ആയിരിക്കും മിക്കവാേറും
ആ അവിടെ ഉണ്ട് പന്നി ള ശല്യം ഇവിടെുണ്ട് പൂളയൊക്കെ കുഴിച്ചിട്ട് മാന്തലൊക്കെ മാന്ത്രമൊക്കെ ഉണ്ട്
അതെ അതെ ഇവിടെന്ന് നമുക്ക് കിട്ടലേ ഇല്ല കപ്പ ഇത്രറ നമ്മള നട്ട്ന്ന്റിയാ ഇ ഞാൻ മുിച്ചേ ഉ ചേനാട്ടി് ചേനാട്ടിട്ട് ഞാന് വലയിട്ട് ഇട്ട കൊടുക്കയത് നിടാനക്ക് ചോന കിട്ടിയത് പാലയിട്ടിട്ട് അത്രക്കുംന്തന്നസേ ഉം
എതെങ്കിലും ചെയ്യാന വെച്ചിട്ട്
അവര്ങ്ങനെ അടിയോടെ മാാന്തിരി കൊണ്ട്പോയി രണ്ട ജേന
ആഹ അതൊക്കെ തന്നെ
ആ എ ചേമ്പ ചേമ്പ് കാട്ടു ചേമ്പണ്ട് ണ്ടായി നിഅപ്പൊ അത് അത് വരെ അവര് വെക്കുന്നില്ലല്ല കാട്ട ചേമ്പ്
ഉാ വറക്കാൻ പറ്റൂലല്ലോ
അത് വെക്ക അത് പക്ഷെങ്കും വെക്കും അതിന്റെ ഇത് നീര് ഇറങ്ങിന്റെുമ്പോ അതിന്റെ ഹ്കറി വെക്കും പോലും കാട്ട് ചേമ്പിറ്റത് കുറച്ച് വെയിലത്തെല്ലാം വെച്ചിട്ട് അതാരല്ലോ യൂട്യൂബിലെല്ലാം കാണ അല
ഏ
ഈ കാട്ട് ചേമ്മി ഇതെല്ലാം വെക്കുന്നുണ്ട് ആഹ കറിയെല്ലാം വെക്കും അയ് താളെല്ലാം കറി വെക്കുവല്ലാ താള് താളിന്റെ ഇതില്ലേ അതിന്റെ ആ ഔമ്പോ പക്ക പോോലും കറി ഇതും പൊക്കും പോലും പക്ഷെങ്കില വെയിലത്ത് വച്ചട്ട് കുറെ നീരെല്ലാം ബെിൻന്റെ ആവോ കറിവെക്കുന്ന് എന്നമ്മലം പറയുന്നേക്ക
ഏകനകാ ള്എനക്കും ഇഷ്ടാണ്
ഉം താട് ക ള് എ നാള് കേറിയാ
ഉം താളുകറി
ഉ നല്ലേയ്നാപ്പതി കംഅആ ആ നം നമ്മ ചേനൻ്റെചപ്പല്ലാം അതെല്ലാം വിറക്കൂലേ ചേനന്റെ ചപ്പ
ആ അത് പൊളിച്ചുല്ലോ നമ്മള് ചേന ന പൊരിച്ചലണ്ട് നിങ്ങ പൊറച്ചുണ്ടോ ആ അഎന്താ ചപ്പ്
ചേനന്റെ ചപ്പില്ലേ അതങ്ങനെ ചേന മുറിച്ച ട് കാ പൂവല്ല ചേനന്റെ ചപ്പറില്ലേ
അല്ല
ചേന പറയില്ല മറ്റേ അതിന്റെ കുട പോലെ ഇങ്ങെ നിക്കുന്നേ
ആഅങ്ങനെ
ആഅത് കൊറച്ച് ചള്ള് വരച്ചിട്ട് നല്ല വറവാന്നത്
ഏ
നമ്മളതല്ലാം വർ കല്ണ്ട് ഇട്ന്നത് കർക്കിടക മാസത്തില് എല്ലാ ചപ്പും കൂടിട്ട് ഓരോ പിടിയട്ത്തിട്ട് നമ്മള് വർത്തിട്ട് തിന്നും
അങ്ങനണ്ടോ ആഎടെ ഞങ്ങ ളിതേപോലെ ചേന വറ്ക്കും പൊര്ച്ചും
എങ്ങനാ വിയാണ്ടാ
ആ ചെർതായി നേരെ ഉപ്പും മൊളകും മഞ്ഞ പൊടിം കുടി ട്ട്ട്ട് ഓയലില് പൊരിച്ചിട്
ആ ബേവോ അന്നേരം
ആ വേവ്വോയ്
വേവോ
നല്ല രസാ നമ്മള് ബീഫൊക്കെ തിന്ന് ണെ പോലെ തോന്നും
അതെയാ അങ്ങനെ വെചോക്കണലെ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ